ആഹ്
കേക്കാവോ
ആഹ് കേക്കാ പറഞ്ഞു പറഞ്ഞു ഉറ്റമായിട്ട് പറഞ്ഞു
അ ഹാ മഴയാണോ?
മഴയുണ്ട് കാ റ്റുണ്ട് എല്ലാത്തിനും അടിച്ചു പെരക്കാത്ത് എന്റെ കയറി ഞാൻ എന്റെ റൂമിലോട്ട് സ്വസ്ഥമായിട്ട് പോയിര്ന്നു ഫോൺ വളിക്ക
ഞാനും ആണെങ്കി പെരെ പിക്കാത്ത കയറി മുറില്ല പിള്ളേരു മുറിയിൽ ഞാൻ ഇപ്പറത്തെ മുറിൽ ഞാൻ പറഞ്ഞു നിങ്ങള് കളിച്ചോളാൻ ഞാൻ പറഞ്ഞു
ഞാനും പറഞ്ഞു നിങ്ങൾ പെരയ്ക്ക എന്നാണെന്ന് പറഞ്ഞാല് രണ്ട് ദിവസവാ എന്റെ വീ ഈ രണ്ട് ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാലേ എന്റെ വീട് ശരിയാവത്തുള്ളൂ
ശരിയാവതുള്ളൂ ആഹ്
വീടിനെ മുടിപ്പിച്ച് തേച്ചു കഴികി വെച്ചേക്കുവ
ആഹ് മക്കളങ്ങനെ അല്ലേലും അങ്ങനെയാ നൽക്കുന്ന ദിവസങ്ങളിൽ മക്കള് ചുമ്മാ എല്ലാം അലങ്കോലക്കി ഇടും നമ്മള് എത്ര ഒതുക്കിപ്പെറക്കി വെച്ചാലും കിടക്കൂല്ല
ആഹ് അതെ അതെ
പിന്നെ മക്കളോട് വായിട്ട അലച്ചും മടുത്തു പോകും ശരിയാക്കി വെക്കാൻ പറഞ്ഞാലും പിള്ളേരൊന്നും കേൾക്കുവൊന്നുല്ല പിള്ളേര് പിള്ളേര്ടെ ഇഷ്ടത്തിന് ചെയ്യുള്ളൂ ഇനി ശനി ഞയറു ല്ലേ അപ്പോഴത്തേക്കും രണ്ടു ദിവസം കൂടി ആവുമ്പോഴത്തേക്കും നല്ല രസവ
ഉം അതെ
ഉം യാത്രയൊക്കെ പോകാറുണ്ടോ?
ഞാന് ഒത്തിരി ചെറുതായിട്ടൊക്കെ മഴേം പിടിച്ച എവിടെ പോകാനോ വേറെ പണിയൊന്നും ഇല്ലല്ലോ
ആഹ്
ആഹ് വെക്കേഷന് പോകാനായിട്ട് ചൂടും മരക്കാലും ഒക്കെ ആയതുകൊണ്ട് എങ്ങും പോയില്ല എന്നാ കുറ കഴിമ്പം എവിടെ ങ്കില പോണന്നോർത്തോണ്ട് ഇരുന്നോത്തരം അല്ല വെക്കേഷന്റെ സമയത്ത് പോകാതിരുന്ന എന്നാന്നറിയാവോ പാമ്പിന്റെ ശല്യങ്ങളാ വീട് വെളിയിലിറങ്ങിയ പാമ്പ് കടിക്കൊന്നു പേടിച്ച്
അത് ശരി എല്ലായിടത്തും പാമ്പ് പാമ്പ് പാമ്പ് പാമ്പ് പെരുക്കുന്ന സമയമായിരുന്നല്ലോ പേടിയായിരുന്നു ക്കളോടെല്ലാം പറയും മുറ്റത്തോട്ട് ഇറങ്ങുമ്പോ മുറ്റത്തോട്ട് പോട്ടെ അകത്ത് തന്നെ എല്ലാടും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഒക്കെ ചവിട്ടാവുള്ളൂ എവിടെയങ്കിലും വളഞ്ഞുകൂടി ഇര്ന്ന് കഴഞ്ഞാ അറിയ
ഫ്രഡ്ജിനകത്തക്കെ
ആഹ് എന്തുമാത്രം റീൽസ് ആ സമയത്ത് എന്റെ പൊന്നെ ഫോൺ തുറന്ന ഈ പാമ്പ് പാമ്പ് പാമ്പ് പാമ്പ് വേറൊന്നും കാണാനും കേൾക്കാനും ഇല്ലായിരുന്നു
ഉം
പാമ്പിന്റെ മാത്രം ഉള്ളായിരുന്നു അശരി ഇപ്പം മഴയതുക കൊണ്ട് എവിടെയെങ്കിലും ചുരുണ്ട് കൂടി കടന്നുറങ്ങാനേ തോന്നത്തുള്ളൂ ര രാ വിലെ അലാറ അടിക്കുമ്പോ അഞ്ചര ആകുമ്പോ അലാറ അടിക്കുമ്പോഴത്തേക്കും ഓ നേരം വെളുത്തല്ലേ കണ്ണ് തുറക്കാൻ പറ്റല്ല കാരണം നല്ല സുഖവല്ലേ കിടക്കാന്
അന്നേരപ്പോഴായിരിക്കും നമുക്ക് ഉറക്കം വരും.
ആ ഒരു ഒരു മണിവരെ ഉറക്കം വരികല്ല രാത്രിൽ കിടന്ന തുടങ്ങ അത് കഴിഞ്ഞി ട്ട് പിന്നെ ഒറ ക്കംന്ന് പറഞ്ഞു കഴിഞ്ഞൽ രാ രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ എണീക്കാൻ തോന്നുന്നില്ല പക്ഷ എണീയിട്ടില്ലെങ്കിൽ മ കളെ മദ്രസയെ വിടണം സ്കൂളി വിടണം. അയി ചോറും കറിയും അപ്പവും കറിയും എല്ലാം ആക്കേണ്ടതും ഉൻ ഡ് എണീറ്റ് പോകും പക്ഷെ എങ്കിലും നമുക്ക ക്ഷീണം പിന്നെ എന്നിട്ട് ഓർക്കുവെ പകൽ എന്നിട്ട് കിടന്നറങ്ങണം പകൽ എവിടെന്ന് ഈ ചെറുതൊരു ഒരു മൂന്ന് വയസ്സുള്ള ഒരു കൊ ചുണ്ട് അത് കെട തുവാ അല്ലാഹുവേ അത് കെടത്തേതോന്നുവില്ല അതുകൊണ്ട്ന്നെ. ന്റെ കാര്യമെല്ലാം ചെയ്ത് കഴിയുമ്പോ രണ്ടാമത്തത്. സ്കൂള് വിട്ട് വരും രണ്ട് അമ്പത് അകുമ്പോൾ സ്കൂള് വിടും രണ്ട് അമ്പത്തഞ്ചാകുമ്പോ ഇവിടെ വരും തൊട്ടടുത്ത സ്കൂള്. അതുകൊണ്ട് പെട്ടെന്ന് വീട്ടി കയറി വരും ഹോം ബ്രാവോണ്ട് കെടക്കാനെന്നും സമായൊന്നുല്ല എങ്കിലും ചുമ്മാ ഫോണും തോണ്ടിക്കൊണ്ടൊക്കെ ഇരിക്കും ഹ്ഹ്. പിന്നെ സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഹലോ.
കേൾക്കുന്നുണ്ട്.
കേൾക്കുന്നുണ്ടോ അ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്. സ്പെഷ്യലൊക്കെ ഉണ്ടാക്കാറുണ്ടോ ആ ഉണ്ടാക്ക ആ കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട്
ഇണ്ടെങ്കി ഒരു ബുദ്ധിമുട്ടണ്ടെങ്കി ഒന്ന് പറയണേ ഉണ്ട്ണ്ട് ഉണ്ട് ഉണ്ട്
ഇപ്പൊ കുഴപ്പൊന്നുല്ലാ ആ എന്നെയാ സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്നെ.
ഞാന് എങ്ങനെ സാധനം സ്പെഷ്യൽ ആയിട്ടൊന്നുള്ളതല്ല.
ആ.
എന്ത് സാധനവും നമ്മൾ കാണുന്നത് ഉണ്ടാക്കേം വേണം.
ആ എ‌ ഫോണിൽ എന്ത് കണ്ട ഫോണിലാണോ ഉള്ളത്. മ് വേറെ ആരോടെങ്കിലുമൊക്കെ റെസിപ്പി ചോദിച്ചിട്ടാണോ?
അങ്ങനെ ചെയ്യും ഏ റെസിപ്പികൾ ചോദിക്കും ചിലപ്പോൾ ഒരു പക്ഷെ യൂട്യൂബില് ചെയ്യും.
ആഹ്
ചെലപ്പോ സത്യം മാങ്ങാ തേങ്ങ കാണുന്ന സാധനം വെ ഇത് നമ്മുടെ കയ്യിൽ എളുപ്പത്തിന് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അന്നപ്പം അത് ചെയ്യും
ആ യൂട്യൂബിൽ ചെലെ വെറൈ കുട്ടികൾ കാണുമ്പോഴത്തേക്കും ഞാനും അങ്ങനെയാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടുവോന്നുറി ത്തില്ലല്ലോ ഓണ്ടൊന്ന് ചെയ്ത് നോക്കു. പക്ഷെ ഒത്തിരി അളവിലെടുക്കത്തില്ല ചെറിയ അളവിലെടുത്ത് ഒന്ന് ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാ ചെറിയ അളവില് എടുത്ത് അത് ഇഷ്ടപ്പെട്ടെങ്കിൽ പിന്നെ രണ്ട് മൂന്ന് ദിവസം കഴിയും അല്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും അത് തന്നെ അളവ് കൂട്ടി ഉണ്ടാക്കും. ഒരു ഊ മിക്കവാറു എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഉണ്ടാക്കാറുണ്ട്
ആ ഞാനും എനിക്ക് പറ്റുന്നത് പോലെ ഒക്കെ എനിക് ഇഷ്ടമുള്ളതൊക്കെ ഞാൻ എന്തെയു തേങ്ങേണോ തേങ്ങേണോ കോട്ട
ആ ആ. ഇപ്പൊ ഈ ഇപ്പൊ ഉടനെ എന്താ ഇച്ചിരി ആയതെല്ലേ ഉള്ളു ചക്ക സീസൺ അല്ലായിരുന്നു ചക്കയുടെ സമയയപ്പോ ചക്കേടെ എല്ലാ വരുന്നു ഐറ്റംസ് മാ ചക്ക കൊണ്ടുള്ള ഐറ്റംസ് മാ ത്രയേ ഉള്ളായിരുന്നു ഫോൺ തുറന്നാൽ അത് മാത്രം.
അയ്യോ ഫോൺ തുറന്ന മാത്രവല്ല നമ്മുടെ വീട്ടില് ഏ എവിടെ എന്നാ നോക്കിയാലും അതന്നെ
ആ അത് ശെരിയാ വീ വീട്ടില് ചക്ക ഉണ്ടോ?
ആ- ആ ഇവിടെയും ഉണ്ട് ഒരു പ്ലാവ് ഉണ്ട് പിന്നെ അയൽവക്കത്ത നിന്നൊക്കെ തരുമ്പോ ആ- അതൊക്കെ കൊണ്ട് ചക്ക വറക്കുവോ അല്ലെങ്കി മറ്റേ പുഴുക്കുണ്ടാക്കുവോ- പഴുത്തത് തിന്നുവോ പച്ച കഴിക്കോ അങ്ങനെയൊക്കെ
എങ്കിലും ഉണ്ടായൽ ഇഷ്ടംപോലെ കിട്ടി- നമുക്ക് ഒരു പ്ലാവേ ഉള്ളെങ്കിലും അതിലും ത്തായതു കൊണ്ട് ഇടാനുള്ള ഒരു നിവൃത്തില്ലായിരുന്നു പക്ഷെങ്കിലും അയൽവക്കത്തന്ന് തരുവായിരുന്നു
ആഹ് എനിക്കും അങ്ങനെയായിരുന്നു
ആഹ്
എന്നിട്ട്
വാടകക്കാ താമസിക്കുന്ന് അപ്പൊ നമുക്ക് അങ്ങനെ ഈ താമസിക്കുന്നടത്ത് ചക്കിം മാങ്ങേ തേങ്ങയൊന്നുല്ല
ആഹ് ആഹ്
കു ക്
അപ്പം അയിലോക്കത്ത്ന്നൊക്കെ തരും
എല്ലാരും തരും
ആഹ് ആഹ് അങ്ങനെയാണല്ലോ അയലൊക്കെക്കാർ ഉള്ളപ്പോഴത്തേക്കും നമക്ക് ഈ ഇടുമ്പോക്കെക്കെ ചക്കയുണ്ട് തരാന്നും പറഞ്ഞ് തരും പാട്ടൊക്കെ കേക്കാവോ അങ്ങോട്ടേക്ക്
നമുക്ക് പാട്ടൊക്കെ കേക്കാം പക്ഷെ നമ്മടെ
അതെല്ലാ ഞാൻ ചോദിചെ ഇവിടെ എൻ്റെ മകൻ കിടന്ന് ഭയങ്കര പാട്ട് ഞാൻ അവൻ്റെ വാ പൊത്തി അപ്പൊ ഞാൻ ചോദിച്ചതാത് കേട്ടോന്ന് ചോദിച്ചതാ
അതാ പറഞ്ഞെ അത് നമുക്കൊരു പ്രശ്നവാ പാട്ട് കേക്കാം
ആ കേക്ക, ആ അതായി മക്കളോട് പറയും അനങ്ങരുത് മിണ്ടരുത് സൗണ്ട് ഉണ്ട് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാലും മക്കള് പിന്നെ അത് തന്നെ എന്ത് ചെയ്യരുതെന്ന് പറ ഞ്ഞാ അതേ ചെയ്യത്തുള്ളൂ എന്ത് ചെയ്യണംന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് എല്ലാടോ അങ്ങനെയാ അതന്നേ
സപ്പ
ഏഹ് എന്നായിരുന്നു
വിക്കാരോന്ന് സൗണ്ട് കേട്ടു
എന്നായിരുന്നു
ഇങ്ങൾ വേറെ സൗണ്ട് വെക്കല്ലേ
അവിടെ എന്തോ എന്തോ മക്കടെന്നു സൗണ്ട് കേക്കാവല്ലോ
പ്പൊ കേക്കാവോ
ആ ഇപ്പം അ ആ എനിക്ക് കേക്കാം വർത്താനം പറയുന്ന പറ ഉം വർത്താനം പറയുന്നത് കേക്കാം മ മക്കടെന്തോ പാട്ടോ എന്തോ വർത്താനം എന്തോ അതും സൈഡികൂടെ കേക്കാം
സൈഡ്ക്കൂടെ നല്ലോണം കേക്കുന്നുണ്ടോ
ഇല്ല ഇല്ല ഇല്ല ചെറിയതായിട്ട് ഒള്ളായിരുന്നു ഇപ്പം മാറി
ആ അതാ ഞാൻ ടി വി ഒന്നും വെച്ചട്ടില്ല
ആ ഞ പിള്ളേർക്ക് ടി വി ഒക്കെ ഭയങ്കര ഇഷ്ടവാ ഇപ്പം വൈഫ് ഉള്ളോണ്ട് എല്ലാരുംന്നെ ടിവിയുടെ മുമ്പ് ഇരുന്നോളും ഞാൻ പറയും പിന്നെ ആ ഫോൺ ഉപയോഗി ഉപയോഗിക്കുന്നതിനേക്കാളും നല്ലതാ ഇച്ചിരി അകന്നല്ലേ ഇര്ന്ന് കാണത്തുള്ളൂ
ആ മ്മാണ്
ഫോണ്ക് ആഹ് അണഞ്ഞല്ലോ അബൂബക്കറേ
എന്നായിരുന്നു ഉം
കേക്ക്ണ്ടാ
ആ ആം കേക്കാം കേക്കാം. ആഹ് പറഞ്ഞോ പറഞ്ഞോ കേക്ക
ടി വി ല് കണ്ടുകഴിയുമ്പോ എത്രയാന്ന് പറഞ്ഞാലും അവന് ടി വി
ആഹ്
ആ ആഹ്
ആ ഫോണ് വെച്ച് കൊടുക്കെന്
ഭഗത്തെ ചുക്കിട്ടുണ്ട് മാ ഫോൺ വെച്ച് കൊടുത്ത് കഴിഞ്ഞാ മക്കളെ ഇവിടെ വീട്ടിലുണ്ടെന്നും കൂടെ അറിയത്തില്ല ത്ര.. ആ ഭയങ്കരം പാവം മക്കളായിട്ട് ഒരു മൂലെ ഇരുന്നോളു.
ആ ഇവിടൊയിരുന്നോളും.
ആകെ ഒരുത്തൊരുമ ഉള്ളതെന്ന് പറഞ്ഞഞ് കഴിഞ്ഞാൽ ഫോൺ കാണാൻ മാ അത്ര വേറെ ഒന്നിനും ഒത്തരമയില്ല മക്കൾ. എല്ലാ വീട്ടിൽത്ത മക്കളും അങ്ങനെയ.
ഞങ്ങടെ വീട്ടിൽ പ്രത്തേകിച്
അ
ടീവി കാണുമ്പയും കാർട്ടൂൺ കാണുമ്പയും. ഫോൺ..
ഏ
ഏൻ എ നോത്തില്ല വട്ട എക്ക്
ആ ആ അല്ലേരും അങ്ങനെ എല്ലാ മക്കൾക്കും.. ആക ഒത്തൊരുമ ഫോൺ കിട്ടിയാമാത്രം.
ഉം
ഭയങ്കര ഡീസന്റാ ഞാൻ പറയു നിങ്ങൾ ഇത്രയും നല്ല പിള്ളേർ ഇവിടെ ഉണ്ടെന്ന് അറിയത്തില്ലാന്ന് പറയും. അവിടെ ചെറിയ പിള്ളോരാണോ?
ആഹ് ആഹ് ഇവിടെ ഒരാക്ക്.. പത്ത് വയസ്സ് രണ്ടാമത്തെയാക്ക് ഏഴാവെന്ന് മൂന്നാമത്തെ ആക്ക് മൂന്ന് വയസ്സാകുന്നു. ഈ മാസം മൂന്ന് വയസ്സാകും. ഇവിടെ ണ്ട് വഴക്കുണ്ടോ വഴക്ക്
വഴക്ക്
ആ
പിന്നെ
ആ അതെന്താ കത്രികക്ക് ഇത്ര ഇഷ്ടം.
പേപ്പറും കൊണ്ട് വേണ്ട പിന്നെ കത്രിക എടുത്തുണ്ട് വന്നിട്ട്.. അത് മൊദലകാനാ അത് വെട്ടി കൂട്ടി എയുതി ഓരു.. ഇടുക്കി വെട്ട
അതെയ ഇവിടെ കഴിഞ്ഞ ദിവസം എന്റെ ഇളയത് ക കത്രിക എടുത്ത് മുടി വെട്ടിക എന്താ ബേസ്ന്റെകത്ത് വെച്ചേക്കന്നു
ഉം
ആ ഫ്രണ്ടിലെ മുടി മൊത്തം ഞറക്കി ഞറക്കി ഞറക്കിറക്കി എല്ലാം വെട്ടി ബദ്രമായിട്ട് നിലത്തൂടെ ഒന്നും ഇട്ടില്ല ഞാൻ വന്ന് നോക്കിപ്പം ബേസെന്റ്കത്തുണ്ട്.
അതെ
എന്നാ ആയിക്കോട്ടെ ശരി എന്നാലെ
ഓക്കേ